ഹലോ
ഹലോ
ആഹ കേക്കാൻ പറ്റുന്നുണ്ടോ എന്തൊ ഒക്കണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷംഅങ്ങനെ പോണ്
പിന്നെന്താണ്? ആഹ മഴയൊക്കെ ഉണ്ടോഅവിടെ?
വിരുന്ന് ഇപ്പം നല്ല വയിലാ
അതെല്ലേ ഓ അപ്പം തുണിയൊക്കെ അലക്കാനൊക്കെ ഉണ്ടായിരുന്നായിരിക്കും.
ഓ ഓക്ക ഉണങ്ങി
എല്ലാംഉണങ്ങി ആ ഇവിടെയും കൊറച്ചൊക്കെ ഉണ്ടായിരുന്നുന്ന് ഇങ്ങനെ വെയിലത്തിട്ടിട്ട് ഇവിടെ രണ്ട് മുന്ന് ദിവസ യാ
ഏഹ് മഴയാണ് ഇവിടെന്നാ മഴയില്ല കേട്ടോ മഴ കുറവാ
അതെ അപ്പൊ ഇങ്ങനെ രാത്രിയും രാവിലെയൊക്കെ ഇങ്ങനെ മൂടി കെട്ടി നല്ല തണുപ്പുള്ള കാലാവസ്ഥ അങ്ങനെയാണ് ഇന്നിപ്പോ ഒരു ഇത്തിരി വെയില് ഇന്ന്പ്പോകണ്ട് അങ്ങനെ പിന്നെ വേറെന്താ അതെല്ലേ പിന്നെ ഭക്ഷണൊക്കെ കഴി കയിച്ചോചോറൊക്കെ കഴിച്ചിന്നു എന്തായിരുന്നു എന്ന് കറി? ക്കെ
ഇന്ന് കറി പച്ചക്കറി കറീ
ആ ഓ
ട്ടാണ്ട് അങ്ങനെ കറി ഇണ്ടാക്കി. പിന്നെ മീൻ പൊരിച്ചത് പയറ് ഉപ്പേരി ഓ മീൻ കിട്ട്ണ്ട്.
ഇണ്ട്, പൈസ ഇണ്ടോ? പൈസ ഇത്തിരി കൂടുതലാന്ന് കേക്ക്ണ്. ആണ്ലേ ട്രോളിങ് ഒക്കെ ആയൊണ്ടായിരിക്കും ഇനിയുണ്ട് കൊർച്ച് ന്നാള് കഴിയാനായി. ആ കൊ പകുതിക്കോ ആ അതന്നെ അങ്ങനെ പിന്നെ വേറ എന്താപ്പൊ ഇനി ചായപരിപാടികളൊക്കെ എങ്ങനെയാണ്
ഓ ചായ ചായ ഇണ്ടാക്കി വെച്ച്ണ് ബേക്കറി കൂട്ടചാരിച്ച്ന്
വേറെ വീട്ടിലാരൊക്കെ ഇണ്ട് മക്കളൊക്കെ ണ്ടോ? കല്യാണ ഒക്കെ കഴിഞ്ഞാണോ? കല്ല്യാണം കഴിഞ്ട്ടില്ല പഠിക്കാണ് ലേ ഓ അത് ശെരി പ്പ ഇപ്പ ക്ലാസ്സ് കഴിഞ്ഞിട്ട് വന്നിരിക്യും
അല്ല ൻന്റെ കല്ല്യാണം കഴിഞ്ഞ്ണ് കും മ്മക്കളെ ഠിക്കാനാ അർഞെ
ആ മക്ക ആ അതാണ് ഞാം ചോയിച്ചെ മക്കള് അത് പിന്നെ എ അ ഹ ഹ അവരൊക്കെ എത്രലായ അപ്പോ രണ്ട്ല് ആറ്ല് ഓ വരാനായിട്ടുണ്ടാവും വന്നൊ എല്ലാരും ക്ലാസ്സ് കഴിഞ്ഞിട്ടൊക്കെ ആ ആഹാ ഓഹോ പിന്നന്താണ് വേം
എന്താ അവിടൊക്കെ എന്താ എന്താ ചോറിനൊക്കെ എന്തേ
വടെ മീന് ചോറും മീനും ആയിര്ന്ന് മീനപ്പം ന്നൽത്തെ കറി ഇണ്ടാര്ന്നു അപ്പൊ ഉള്ള മീന് അത് മീൻ കൊർച്ച് ഇട്ത്ത് വെച്ചിട്ട്ണ്ടാര്ന്നു അപ്പൊ അതില് ഇട്ടിട്ട് അങ്ങനെ വെച്ച് അങ്ങെ പിന്നെ രാത്രിം പൊരിക്കാന്ണ്ടായിര്ന്ന് പൊരിച്ചില്ല രാത്രിയേ ഒരിക്കുള്ളൂ അങ്ങനെ ആ ഇവന്ന് എന്ക്ക് കുട്ടിള് സ്കൂളിൽ പോണ കുട്ടിളൊന്നുല്ല ഒര ഒരാളെള്ളൂ ആ രണ്ട് വയസായിട്ടുള്ളു ഇല്ല രണ്ട് വയസായിട്ടുള്ളൂ ആ ചെർതാണ് അങ്ങനെ ആ ഇല്ല പ്പ ഞാന് ൻ്റെ വീട്ടിൽ തന്നെ ഇവെടെ ൻ്റെ വാപ്പ ഉമ്മ ആ എന്റെ രണ്ടനിയത്തിള് ആള് ഗൾഫിലാണോ
അ അ ആ ആ അപ്പൊ വീട്ടിലാണ് ന്ന്ക്കല്
മ് മ് അങ്ങന ഒര് ഭാഗ്യം അങ്ങന പോണ് വെന്നാലും കൊറെ കാല ഒക്കെ ഇവ്ടെ ന്നിക്കാന്ന് വെച്ചാ അതു ഒരു ബുദ്ധിമുട്ടാണ് മ് പിന്നങ്ങനെ പോണ് പിന്നിവന് കൊച്ച് അവന്ന് ഭയ് ഭയങ്കരവാഷിം ഒക്കെയാണ് പിന്നെ എന്നെ ഇങ്ങങ് തിരിയാനും മാറാനൊന്നും സമ്മതിക്കൂല്ല അപ്പൊഅങ്ങനെ വരുമ്പോപിന്നെ എനിക്കൊരു ജോലിക്ക് പോകാൻ പോലും പറ്റ് ട്ടണില്ലതർ മ് ജോലിക്കല്ല ബാത്റൂമിൽ പോവാൻപോലും പറ്റണില്ല തേ ഇപ്പും കൂടി കഴിഞ്ഞിട്ട് വന്നുള്ളൂ ആ ബാത്റൂമിലൊക്കെ പോകുമ്പോ അവിടെ അന്വേഷിച്ചു വരും ഇപ്പോഴും ഒക്കെ അതെ വിളിച്ചോണ്ടിരിക്കും അത് കാരണം ഒറ്റക്കൊക്കെ നിക്കുമ്പോള്ള കാര്യം പിന്നെ പറയേ വേണ്ടല്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട്.
ഉം ഉം അല്ല അവിടെ എല്ലാരും ഉണ്ടാവാ മതില്ലേ.
ഇവിടെ ആ എല്ലാരും ഉണ്ട് പക്ഷെ എല്ലാർക്കും എല്ലാരും കൂടി അവിടക്കെ ഇരിക്കൊക്കെ ചെയ്യും എന്നാലും എന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം ഞാൻ ഇവിടെത്തന്നെ ഉണ്ടോ ഇല്ലേ അങ്ങനെ അന്വേഷിച്ചോണ്ടേരിക്കും അതന്നെ ഭയങ്കര സംശയരോഗാണു.
ആഹ് ഏടക്കാ പോവാന്നുള്ള സംശയാ
പറഞ്ഞ എന്റെ ഞാന് എന്റെ കൂടെള്ള എന്റെ ഫ്രണ്ട്സൊക്കേണെങ്കില് പിള്ളേരൊക്കെ വീട്ടിലാക്കിട്ട് എവിടൊക്കെ പോണെ. ആഹ് ഞാനൊക്കേണെങ്കില് ഒരു സ്ഥലത്തും ഈ കൊച്ചിനില്ലാണ്ട് പോവാറ് എല്ലാ സ്ഥലത്തും കൊണ്ടോയിട്ടാ
ആഹ് അതോണ്ടാണ് സംശയം.
ഞാൻ എല്ലാവ്ട്ത്തും കൊണ്ടോയിട്ടും ഇതേ സംശയാണ്. ഞാനപ്പങ്ങനെ ഓർക്കും പൊന്നെ കഷ്ടം തന്ന്യാണെന്റെ കാര്യം. ഉംഹ് ഞാന് പൊർത്ത് പോവുമ്പ അവനും പൊർത്തൊക്കൊന്ന് കാണാലോന്ന് വെച്ചിട് ണ്ടാൾക്കിഷ്ടാണ് പോണതൊക്കെ പിന്നെ ഭർത്താവിളളപ്പോക്കെ മിക്കവാറും ഞങ്ങ പൊർ ത്ത്ക്ക്പോവും അപ്പങ്ങനെ ഞങ്ങളൊക്കെ അവടെ പോവ് പോവുന്നുണ്ടെങ്കി ഞങ്ങള് ആളില്ലാത്തപ്പോ പോവലില്ല. അല്ലാത്തപ്പങ്ങനെ ആളുള്ളപ്പോ പോവുമ്പ പിന്നെ അവനില്ലാതെ പോലൂല്ല എല്ലാ സ്ഥലത്ത് അവനെ കൊണ്ടോവ വേണ്ടിട്ടാണ് പോണന്നെ. അന്ന് ട്ടാണെ
കാണിക്കണേ
ആ സങ്കടം വരും ചില നേരത്ത് ഉം ങ്ങനെ ഇപ്പ ഇത് അറഞ്ഞാ ഇങ്ങനെ വീട്ടിലിരിക്കാണ് ജോലിയൊക്കെ നോക്കണെന്ന് വിചാരിക്ക്ണ് ഒന്നിത്തിരിയും കൂടെക്കായി കഴിയുമ്പോന്ന് പയ്യെ നോ അങ്ങനെ വിചാരിക്കണം ഞാന് ഉം ഉം പ്ലസ് റ്റു കഴിഞ്ഞിട്ട് ബിടെക് പഠിച്ച് അതിന് ശേഷം ഞാൻ പിന്നെ ഒരു മെഡിക്കല് ഒരു കോഴ്സ് ചെയ്ത് ഡിപ്ലോമ കോഴ്സ് ചെയ്ത് എല്ലാം ചെയ്യ്‌ണ്ട് ന്നങ്ങ്ട് ജോലി ആവണില്ലാന്ന് മാത്രം ഇതിന്റെ സർട്ടിഫിക്കറ്റെല്ലാണ്ട് ഇല്ലില്ല പോയി തന്നെ പഠിച്ചതാ എല്ലാം കഴിഞ്ഞ് എന്താ പഠിച്ചൊക്കെ കഴിഞ്ഞ്
ഉം ഉം ഉം ഉം
ആ ഈ മെഡിക്കൽ കോഴ്സ് ചെയ്ത് അതിന്റെ ഇന്റേൺഷിപ്പ് ആയ സമയമായപ്പോഴക്കും ഞാന് ഗർഭിണിയായി അപ്പൊ പിന്നെ എനിക്ക് പിന്നെ പറ്റിയില്ല എനക്ക്പോണേന് കൊഴപ്പില്ലായിരുന്നു പക്ഷെ നമ്മള അങ്ങനെ ആശുപത്രിയിൽ എടുക്കൂലല്ലോ പസവിക്കാനായി കഴിയുമ്പോ പിന്നെ എടുക്കൂല പിന്നെ ലീവൊക്കെ തരണ്ടേ അപ്പൊ അത് കാരണം പിന്നെ നമുക്ക് അങ്ങനെ പിന്നെ ജോലി കിട്ടൂല്ല ഏഴു മാസം ആറു മാസയി ഞനവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പ അപ്പൊ പിന്നെ പിന്നെ റെസ്റ്റിന്റെ സമയൊക്കെ ആയില്ലേ എനക്ക് വേറെ കൊഴപ്പില്ലായിരുന്നു അങ്ങനെ പിന്നെ പോ കൊടുത്തില്ലല്ലോ കൊടുത്തില്ലന്നല്ല കിട്ടൂല അതുകൊണ്ട് പിന്നെ കൊടുത്തില്ല അങ്ങനെ പിന്നെപ്പ ഇവിടെ ഇരിപ്പായി രണ്ട് കൊല്ലായിട്ട് ഇനി എങ്കിലും പോണം. അതാണെങ്കി പോവാ പോവാന്ന് വിചാരിക്ക്പോ ഇയാള് നമുക്കൊന്ന് വീട്ടിലാക്കിട്ട് പോണെങ്കിലും വീട്ടുകാരെയും കൂടി ഭയങ്കരമായിട്ട് ബുദ്ധിമു ട്ടിച്ചളയോയ് കൊറച്ചെങ്കിലും ഒരു സമാധാനത്തില് അവർക്ക് നിക്കാൻ പറ്റണ്ടേ ഇത് ആളിങ്ങനെ ആയത് അതുകൊണ്ടരു ഒരു പേടിയും അങ്ങനെയൊക്കെ
ആ ആ
അങ്ങനെ പോണ് പിന്നെന്താണ് വേറെ വിശേഷം അപ്പൊ അവര് പിള്ളേര് വരുന്നവരെ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്തെങ്കിലും തയ്ക്കാനോ തയ്യലോ
ആ അങ്ങനെ ചെറു അത് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ
ആണല്ലേ തയ്ച്ചു കൊടുക്കുവോ പുറത്ത് അതോ നിങ്ങളുടെ മാത്രം നിങ്ങളുടെ മാത്ര ത്രം തയ്ക്കും
ആണും പെണ്ണും
ആണുപെണ്ണും അല്ല പെൺള്ളേർക്കാണെല്ലോ കൂടുതലൽ തയ്ക്കാനൊക്കെ ഉള്ളു ഉം തയ്ച്ചെ കൊടുക്കാനൊക്കെ ഉം പിന്നെന്താണിപ്പൊ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട് നിങ്ങളു മാത്രേ ഒള്ളോ
ഞങ്ങള് ഉം ഞങ്ങൾ വേറെ ആ വേറെ ആളെ ചെമ്യ ഒരു വേറെണ്ട് ഞങ്ങൾ വേറെ പോകുന്നതാണ് വീടെടുത്ത്
ആ ആ ആ
ആ കൊർശ്ശേ കൊറച്ചിച്ചിങ്ങന വിട്ട എന്നാ കാണൂല കൊറച്ചിങ്ങനെ പോയി പോരാണ്ട്
ഓ പിന്നെന്താണ് വേറെന്തെങ്കിലും ഭക്ഷണൊക്കെ എന്തെങ്കിലും പ്രത്യേകായിട്ടൊക്കെ ഉണ്ടാപെഷ്യലു കളെല്ലാം
പഷേലെ ആ ഒണ്ടാക്കും ബിരിയാണി മുന്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കും
ആ മന്തിയൊക്കെ ഇണ്ടാക്കും അയ് ശരി എങ്ങനെ മമന്തി ആ അത് ശരിയാണ് മന്തി ഉണ്ടാക്കുമ്പ മറ്റേ ക്യൂബ ഇട്ടിട്ടാണോ ഇണ്ടാക്കണേ ആ
ആ ആ ആ ക്യുബിടെ ട്ട ഏഏ ശരിയാവില്ല
ആ അതിന്റെയാണാ ടേസ്റ്റ് വരുന്നത് കടകളിലും ഒക്കെ അങ്ങനെയാണാ വോ ഉണ്ടാക്കണ അല്ലേ നമ്മള് യൂട്യൂബിൽ എല്ലാവരും അങ്ങനെ തന്നെ ഉണ്ടാക്കലെ ഉ പിന്നെന്താണ് ഓ വേറെ വിശേഷങ്ങളെ പറയാൻ
ബിരിയാണി ഒന്നും ഉണ്ടാക്കൂലേ
ആ ഞാൻ ബിരിയാണിയൊക്കെ ഇണ്ടാക്കും അത് മന്തി അങ്ങി ഇതുവരെ ഞാനങ്ങനെ ശ്രമിച്ചിട്ടില്ല ഉമ്മ ഉണ്ടാക്കും പിന്നെ അത് ആ പിന്നെ വേറെ ഇങ്ങനെ കപാലി എന്തോന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനുണ്ട് അത് നല്ല രസോണ്ട് അപ്പ അതിന്റെ മസാല ഒരു പ്രത്യേക ടേസ്റ്റാ അപ്പ അതിങ്ങനെ നമ്മ ബിയാണ ബിരിയാണി ഉണ്ടാക്കണ പോല അത് മസാല ചോറുണ്ടാക്കീട്ടെ ദം ചെയ്തെടുക്കും അല്ലാതെ നമ്മള് കറി വയ്ക്കുമ്പം ഒക്കെ ഇടയ്ക്കെ രീതിൽ കറിയാക്കിട്ട് വെക്കും നല്ല ടേസ്റ്റ്
പി ഉം ഉം ഉം പിന്നെ വീട്ടിലായോണ്ട് പിന്നെ അങ്ങനന്നും ഉണ്ടാക്കൂല്ല വീട്ടിലായ ഉണ്ടാ
ആ ആഹ് ഇല്ല ഞാന് ഇങ്ങനത്തൊക്കെ എനിക്ക് ചോ മീൻകറി നമ്മള് ചോറ് അങ്ങനൊന്നും കാര്യയിട്ടുണ്ടാക്കാറില്ല എന്തെങ്കിലും പൊരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിഞ്ഞൊ കൊടുത്ത സഹായം അങ്ങനെയൊക്കെ പിന്നെ ഇങ്ങനെ തോക്കും ബിരിയാണി വ അങ്ങനെ ബി ചി ക്കന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും എനിക്കിങ്ങനെ മീന് അങ്ങനെ പിന്നെ ചെമ്മീനൊക്കെ ഉണ്ടെങ്കി ഞാൻ തന്നെ ചെയ്യാറ്
ആഹ് ആഹ് ആഹ് അ ഫ്രൈ ആക്കും ആ ആ റോസ്റ്റ് ആ ആ ആ ആ ആ
ചങ്ങന ചെയ്യാറുണ്ട് പിന്നെ ബിരിയാണിക്കെ രണ്ട് ഞങ്ങള എല്ലാരും ഉണ്ടാക്കും അ മീൻ ഞാന് മ്മിണ്ടാക്കും അപ്പ ഇന്ന് ഒരാക്ക വയ്യ പറ വേണ്ടാ കാനൊക്കെ പറയയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കും അങ്ങനെ നമുക്കൊരു മൂടനുസരിച്ച് ആളകൃടൊക്കെ ഉണ്ടാക്കും
ആ അതെ ആ
പിന്നെപ്പ എന്താണ് വേറെ ഇവിടെ പിന്നെ കുമ്മി ഇങ്ങനെ മധുരമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും കൂടുതലായിട്ട് ഉമ്മക്ക് അതാണ് ഇഷ്ടം എനിക്കാണ് എരിവാണ് ഇഷ്ടം ഞാൻ അങ്ങനത്തെ ചിക്കന്റെ ഐറ്റംസും അങ്ങനെ എന്തെങ്കിലും നമ്മള് മോമോസ് അതുപോലെ എനിക്ക് പറ്റണ പോലെയക്കെ ഇങ്ങനെ ബർഗർ അങ്ങനെയൊക്കെ എന്നാൽ കഴിയുന്ന പോലെയൊക്കെ ട്രൈ ചെയ്യും ഉം ഉമ്മയാണെങ്കിൽ ഫുൾ മധുരത്തിന്റെ ആളാണ് എന്തെങ്കിലും കേക്കോ മ മധുരം പുഡിങ്ങുകളൊക്കെ ഉണ്ട അങ്ങനത്തെ ആളാണ് നെയ്യപ്പൊന്നും ഉണ്ടാക്കൂല നെയ്യപ്പ ഒക്കെ ആള് അതിങ്ങനെ അരച്ച വെച്ച് ക്ഷമ വേണ്ട ണ്ടേ അതുകൊണ്ട് അത് ചെയ്യൂല വേറെ എന്തെങ്കിലും ഇങ്ങനെ ഫുഡിങ്ങക്കെ പോലെ അങ്ങനത്തെക്കെ ആ അതൊക്കെ ഇങ്ങനെ ചെയ്യും അങ്ങനെ
ഉം ഉം
ഞ വിളിക്കാം ഓക്കെ ഓക്കെ